ഹലോ ആ പറഞ്ഞോ ആ ഇവിടെ ഓ ഇവിടെ വെറുതെ ഇരിക്ക്ന്ന്
മഴയൊക്കെ എങ്ങനൊണ്ട്
ആ ഇന്ന് മഴയൊന്നും ഇല്ലായിരുന്നു ഇന്ന് മഴക്കൊക്കെ നല്ല കൊറവുണ്ടാ മഴയൊന്നും പെയ്തില്ല ചുവ ഐന്റെ ചൂടുണ്ടായിര്ന് ഉം അവിടെ മഴ ഉണ്ടായിര്നാ
കഴിഞ്ഞ് ആഈ മിറ്റത്തൊക്കെ വെള്ളം നൽക്കുന്നുണ്ടോ അവടെ
ഇല്ലല്ല ഇവിടെ മിറ്റത്തൊന്നും കൊഴപ്പൊന്നുല്ല ഇവിടെല്ലാങ്ങ് ഒഴുകി പൊയ്ക്കോളും ആ അവടൊക്കെ നിക്കോ
ആഹ് ഇവിടെക്കെ മഴ പെയ്യുന്ന സമയത്ത് വാതക് കൊറച്ചേരം വെള്ളംനിക്കും അത് കഴിയുമ്പഴ്തേക്കങ്ങ് വറ്റിപോവും ഇത്ര ചൂട് സമയത്ത് നമ്മള് വിചാരിക്കും മഴ പെയ്യണേന്ന് മഴപെയ്ത് കഴിയുമ്പൊ വിചാരിക്കും മഴയങ്ങ് നിന്നങ്കിൽന്ന് ആ
തിനൊരു കൊറവില്ലട്ടോ മഴ
ആഹ് അസ അസത് ത്യവാ മഴ പെയ്ത്കൊറച്ചഴിഞ് ഒരു വെയി ല് വരുമ്പഴ്ത്തേക്ക് നമുക്ക് സഹി ക്കാൻ പയ പറ്റാത്ത രീതിയി ള്ള വെയില് ല്ലെ ചൂടും ആ ചായെക്കെ കുടിച്ച്
ഉം ആ ഇവിടെം കുടിച്ച് ഇവിടങ്ങനെ കുടിക്കാറില്ല വല്ലപ്പോഴൊകെ കുടിക്കത്തോട് ആഹ് ആഹ് കട്ടൻചായ കുടിക്കും ത്തൊള്ളു
ആണെല്ലേ ആഹ് ആഹ് ഇപം കോഴ്സൊകെ ചെയ്യുന്നുണ്ടോ കോഴ്സ് വല്ലേം
ആഹ് ഞാനിന്ന് പി എസ് സിക്ക് പോകുന്നുണ്ട്
ആഹ് അട്
ആഹ് ആഹ് അടുത്ത്തന്നെ നമ്മളെ അട്താണ് ഒരു മൂന്ന് കിലോമീറ്റർ അത്രെ ഒള്ളൂ
ആണല്ലേ അപം ടൈമൊക്കെ എങ്ങനാ
ടൈമ് രാവിലെ പത്ത്മണി ഒട്ട് ഉച്ചക്ക് രണ്ടര വരെ അങ്ങനാ എല്ലാസല്ല് ഇല്ലല്ല മ്മക്ക് ആഴ്ചയില് മൂന്ന് ദിവസം മാത്രേ ഉള്ളൂ.
ഉം ഉം ഉം ക്ലാസൊക്കെ നല്ല നല്ല ക്ലാസ്സ്
ആഹ് പിന്നെ നല്ലതാ ക്ലാസൊന്നും കുഴപൊന്നുല്യ നല്ല ക്ലാസ്സ് ഒക്കയാ.
ഉം ഉം ഉം എങ്ങനൊണ്ട് എങ്ങനൊണ്ട് ല്ല ഇപ്പം പി എസി വല്ലോം ഉണ്ടോ ഉടനെ
ഇപ്പ അടുത്ത മാസം രണ്ടുമൂന്നെണ്ണം ഉണ്ടന്നൊക്കെ പറയ്ന്ന്. നമ്മക്ക് ഇതു വരെ ഒന്നും വന്നിട്ടില്ല മെസ് രണ്ടു മൂന്ന് അപ്ളേ ഇട്ടേകുണ്ട് ഇത് വരേ ഒന്നും മെസേ
ആ ഇതുവരെഅറ്റന്റൈതില്ലേ ഒന്നും
ഞാൻ ഇതുവരെ എതിയിട്ടില്ല ഇനി ആദ്യ ത് എഴുത് ഇപ്പ എഴുതാ പോവ്വാ ആ ഇതുവരെ ഒന്നും എഴുതിട്ടില്ല ഇപ്പ കൊടുത്ത് തേ ഉള്ള് ഞാൻ പി എസ്സിക്കൊന്നും പോന്നിൽ ല്ലെന്ന് പറഞ്ഞോണ്ടിരുന്നയാ, പിന്നെ വിചാരിച്ച് വെറുതെ നിക്കുവല്ലെ വീട്ടില്.
ആ ആ മറ്റേ കോഴ്സൊക്കെ കഴിഞ്ഞിരിന്ന്, മറ്റേ കോഴ്സ് കഴിഞ്ഞിര്ന്നോ ഇപ്പം ചെയ്തോണ്ടിര്ന്നത്.
അത് കഴിഞ്ഞ്, അതിന്റെ ഒന്നുവാ ആയില്ല അത്. കുറെയൊക്കെ പോ ഒരോരുത്തർ പോയി തെരക്കിട്ട് ഒന്നും ഒന്നു ആവാത്തോണ്ട് ഞാൻ എന്തായാലും വെറുതെ നിക്കുവല്ലേ അപ്പൊ പി എസ് സി ഒന്ന് നോക്കാന്ന് വിചാരിച്ച്.
അയ്ശരി ആ ആ ആയിന് ഇപ്പം കുഴപ്പ ഇല്ലല്ലെ വീട്ട്
പോയാ മതി ആ ഹാ പിള്ളോരൊന്നു ഇല്ലാത്തൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഒരുരുമിച്ചിങ്ങനെ ഓ പിന്നെ ആഴ് ച്ചേല് മൂന്നു ദിവസെ ഉള്ളൂ ക്ലാസ്സ്
ആ കൊഴപ്പയില്ല നല്ലൊപോലെ ഇപ്പ നിങ്ങക്ക് പറ്റിയ ടൈം ആ ഇപ്പഴൊക്കെ ശ്രമിച്ചാ ജോലിയൊക്കെ വേടിക്കാ നേരത്തെ. അതാ ഇനിയ കുഞ്ഞുങ്ങളൊക്കെ ആവുന്ന ടൈം അതിന് നുമ്പെന്നെ അങ്ങ് ശ്രമിച്ച് മേടി ക്യ നോ
അ ഇന്ന പിന്നെ നമ്മളെ പൈസ ഒന്നു ഇല്ലാ ജോലിഒരെണ്ണം വേണം ആഹ്
എല് ഇപ്പ ആണിനും പെണ്ണിനും വേണം ജോലി അല്ലെ ആഹ് സത്യം ഒരാടെ വരുമാനം കൊണ്ടൊന്നും നടക്കത്തില്ല പിന്നെ അഹ് ചേട്ടത്തി വിളിക്യൊക്കെ ചെയ്തോ
ആ അവളൊക്കെ വിളിക്കും ആ ആഹ് നാത്തൂന
അഹ് ആഹ് അല്ല ചേട്ടത്തി ചേട്ടത്തിയല്ലെ മൂത്തത് ചേട്ട ചേച്ചിയാണ് ആരാ ആഹ് ആഹ് അഹ് ചേച്ചി അടുത്തന്നണോ കൊണ്ടോയത്
ആ നട്‌ത്ത്ന്നെ ഒറച്ചപ്പറത്താ
ഉം ഉം ഉം ചേ അ അല്ല നാ ആ പറ അഹ് ആഹ് കിട്ടി കിട്ടി പിന്നെ നാത്തൂന് വയ്യാന്നക്കെ പറേന്ന കേട്ട്
വന്നു ഇല്ല ഇപ്പൊ കൊഴപ്പല്ല കൈവേദന ഇപ്പൊ കൊഴപ്പൊന്നുല്ല
ആ ഹോസ് അഹ് അഹ് അഹ് ഹോസ്പിറ്റൽലൊക്ക പോയിന്ന് ഇങ്ങനെ പ പറഞ്ഞിര്ന്ന്
ആ ഹോസ്പിറ്റൽലക്കെ പോയി ഇപ്പ വേദന ഉണ്ടെന്ന ക്ക പറഞ്ഞ് ഇപ്പൊ വേദനക്ക് കൊറവൊണ്ട് എന്നാലും ആക്ക് ഇച്ചിരി കൂടി നിക്കും. വാതത്തിന്റ അസുഖവാ
ആണല്ലേ മ്ഹ് അത് ഈ തണുപ്പടിയൊന്നും കൊള് കൊള്ളാൻ പറ്റത്തില്ല തണു
ആഹ് ആഹ് ആഹ്
സമയത്ത് ഇത് കൂടും മ്
ആഹ് ആക്ക് ഇച്ചിരി കൂടി നിക്കാന്ന് ഡോക്ടർ പറഞ്ഞ് പയ്യെ മാറത്തോള്ള് മാറാൻ ഇച്ചിരി സമയം എടുക്കുന്നൊക്ക പറഞ്ഞ്
മ്ഹ് മ്ഹ് അകത്ത് ചെരുപ്പ ചെരുപ്പ് ഉപയോഗിക്കോ അകത്ത്.
ചെരുപ്പൊന്നും ഉപയൊഗിക്കത്തൊന്നും ഇല്ല ഈ നമ്മടെ കയ്യില് ഓരോ ജോയിന്റൊക്കെ ഇല്ലിയോ കയ്യിലേം കാലിലേം കാല് കാല് വരത്തില്ല കയ്യില അവ്ട ജോയിന്റൊക്കെ ആക്ക് ഭങ്കര വേദന
ആണല്ലേ ഉം ഉം അല്ല ഈ തണുപ്പിന്റെ പ്രശ്നം സന്ധിവാദത്തിന്റെയാ അല്ലേ ഉം ഉം ആ ന്നിങ്ങനെ പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലി പോന്ന്ന്ന് പറഞ്ഞിര്ന്ന് അപ്പൊ ഇങ്ങനെക്കെ ഒരു ബുദ്ധിമുട്ടൊണ് ഇനി എന്തുവാ വർ ക്കിന്റെ കാര്യോക്കെ ഇങ്ങന പറഞ്ഞ് അപ്പൊ ഞാന് ഇതേപോലെ പോവാ പോയിട്ട് വന്നിട്ട് ഇനി പറയാം ന്നൊക്കെ പറഞ്ഞ് ആക്കൊരു വെഷമായിരുന്നു ഉം പിന്നെ ചേ ആണല്ലേ ആഹ് ആഹ് അതാ നല്ലത്
ആഹ് അതാ ഈ വാദത്തിനൊക്ക ആയുർവേദാ നല്ലത്
ആഹ് ആയുർവേദം നല്ലതാ മോനിപ്പൊ എന്തിന് പോവാ രുന്നു
അത്പ്പം പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു
ആണോ എന്തുവ എടു ത്തത് വിഷയം
കൊമേഴ്സ് കൊമേഴ്സ് അല്ല കൊമേഴ്സ എടുത്തത് സയൻസ് ആരുന്നു ഇഷ്ടം അത് കിട്ടിയില്ല
ആഹ് കിട്ടാൻ പാടാ ഇപ്പൊ ഫുൾ എ പ്ലസ് ഉള്ളവർക്ക് തന്നെ കിട്ട ട്ടാൻ പാടാ പിന്നെ ആഹ് എങ്ങനുണ്ട് ആള് പഠിക്കാൻ പൊതുവെ എങ്ങനുണ്ട്
പഠി ക്കാനൊക്കെ കൊഴപ്പില്ല ആളിച്ചിരി മടിയാ പുറകിലോട്ടാ എന്നാലും ഇരുന്ന് ഇരുന്ന് പഠിച്ചാൻ തുനിഞ്ഞാ ഇരുന്നങ്ങ് പഠിച്ചോളും
അത് ആംപിള്ളേരുടെ പ്രത്യേകത അവ അങ്ങനെ ഒന്നും മുഷിഞ്ഞിരുന്ന് പടിക്കത്തില്ല
പഠിക്കത്തില്ല അഇരുന്നങ് പഠിക്കും അതാ അതാ പക്ഷെ ഇച്ചിരി നമ്മള് ഫോൺ ഉണ്ടെങ്കി പിന്നെ പറ യണ്ട ഫോൺണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട അങ്ങോട്ട്
ആ ഇപ്പം കൊറേ ഗെയിമും കാര്യങ്ങളും ഒക്കെ വ ഗെയിമും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ പബ്ജി ഒക്കെ ഉണ്ടോ
ആഹ് പബ്ജിയാ അതാ എപ്പഴും ഒരു പോണെടുത്ത് എപ്പഴും ഓരോ വെടിയും പുകയൊക്കെ ക്കെ കാണുന്നത് എപ്പഴും എല്ലാരും അത് തന്നെ കൊച്ചു പിള്ളേര് തന്നെ ഫോണിന ക നമുക്ക് വേറെട്ടാ
ആം പിന്നെ എങ്ങനു ഹെ ഹസ്സ് മറ്റേ ട്ടാ എല്ലാം ചെയ്യുന്നുണ്ട് വർക്കൊക്കെ
ആഹ് വർക്കൊന്നും ആയില്ല ഇതുവരെ ഇന്നാണ്ട് ഇപ്പ കിട്ടിയെന്നൊക്കെ പറഞ്ഞു ഇവിടെ സന്തോഷിക്കുന്നു
ആഹ് കൊഴപ്പഇല്ല എന്തേലും കിട്ടുന്നേ ആവത്തില്ലേ ഉം ശരിയെങ്കി ഞാൻ ഇനി ഇടക്ക് വിളിക്കാ ആണോ അതുവരെ ചെയ്യു അവിടെ ചെന്നാലും എനിക്ക് തോന്നു ചെയ്യാം തോന്നുന്നു കേട്ടോ അവിടെ പോയാല് ആരോടൊന്ന് ചോയിച്ചിട്ട് എന്താന്ന് വെച്ചാ പറയാം ഉം അത് ശരിയാണേലിനിട ഇനി വിളിക്കാം.
ആ ശരി ശരി
ശരി ആഹ്
ഹലോ